ഹെലോ കേക്കാവോ?
ആഹ് കേക്ക്ന്ന്ണ്ട് കേക്ക്ന്ന്ണ്ട്.
ആഹ് പറഞ്ഞ എന്തക്കെണ്ട് വിശേഷം?
ന്നല്ല വിശേഷം തന്നെ ഭക്ഷണം കഴി
ആഹ് ഇല്ല ഇല്ല കഴ്ചില്ല കൊർച്ച് കഴിഞ്ഞ് കഴിക്കാന്ന് വിചാരിച്ചു.
അതെ ല്ലച്ച രണ്ടര ആയല്ലോ
ആഹ് രണ്ടര ആയി ഞാൻ രാവിൽത്ത കൊർച്ച് മുമ്പ് കഴിച്ചേയൊള്ളായിരുന്നു. അപ്പൊ പിന്നെ ഇപ്പ വെശക്കുന്നില്ല കൊർച്ച് കഴിഞ്ഞ് കഴിക്കാന്ന് വിജരിച്ചു ആഹ് ഇനീച്ചിരി കഴിഞ്ഞ് കഴിക്കാന്ന് വിജരിച്ചു.
വർക്കെയ്യുന്ന്ണ്ട് അത് വർക്ക്യ്യുന്നുണ്ട്. ആഹ് കഴിച്ചു ന്നേരത്തെ കഴിച്ചു ഒന്നരക്കെ കഴിച്ചു.
ആഹ് ഇല്ല ഞാൻ ഇപ്പ ഒന്നും ചെയ്യുന്നില്ല. പർപ്പെ കഴിഞ്ഞില്ലേ ഇപ്പൊ കുഞ്ഞുണ്ടേ മൂന്ന് മാസം ആയതേ ഒള്ളൂ അപ്പാ അവനുള്ളൊണ്ട് ആഹ് അപ്പപ്പിന്നെ ഞമ്മക്ക് ഇപ്പഴേ ഒന്നിനും പോവാൻ പറ്റത്തില്ലല്ലോ അപ്പൊ വീട്ടിതന്നെ. ഉം ആ ഒരാളേ ഉള്ളു ആദ്യത്തേതാ ഇപ്പം മൂന്ന് മാസം കഴിഞ്ഞു കുഞ്ഞിന് അപ്പൊ നമ്മളിപ്പൊ ചേട്ടന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് വന്നതേ ഉള്ളൂ രണ്ട് മൂന്നാഴ്ചയായി വന്നിട്ട് ആഹ് അപ്പൊ പിന്നെ ഇനിയിപ്പം ഇച്ചിരി ഒന്ന് വളർന്നാലല്ലേ നമ്മുക്ക് എന്തിനെങ്കിലുക്കെ ഒന്ന് പോവാാൻ പറ്റത്തുള്ളൂ അല്ലാതെ പാടായിരിക്കും കൊച്ചിനിട്ടിട്ട് അതുകൊണ്ട് ഇങ്ങനെ നിക്കുന്നു
ആൺകുട്ടിയാ
കേട്ടില്ല ആ പെൺ അല്ല ആൺകുഞ്ഞ് ആൺകുഞ്ഞ്
അതേ യാ പിന്നെ ഹസ്ബൻഡ് നാട്ടി തന്നെയാ
ആ നാട്ടിൽ തന്നെ ഉണ്ട്
ഉം
ഇവിടെ അടുത്ത സ്പിന്നിങ് മില്ലില് അവിടുത്തെ അവിടെ വർക്ക് ചെയ്യുന്നു അവർക്ക് ഇന്നലെ നൈറ്റ് ആയി രുന്നു ജോലി അപ്പൊ കിടന്ന് ഉറങ്ങുന്നു രണ്ടുപേരുടെ ആഹ് ആ സമയത്ത് ഞാൻ ജോലിയെല്ലാം തീർത്തിട്ട് ചുമ്മാങ്ങിനിരിക്കും വായിരുന്നു ഇച്ചിരി നേരം ടി വി ഒക്കെ കണ്ടോണ്ടിരിക്ക ക്കാ ന്ന് വിചാരിച്ചു അവിടെ കുഞ്ഞുങ്ങളോ
ആഹ് ണ്ട് എന്റത് കൊറച് വലുതായതാ രണ്ടാം ക്ലാസ് പഠിക്കുന്ന് രണ്ട് മക്കള് എളയാള് യു കെ ജിയി ല്
ആ അപ്പ അതിന്റെ ബഹളാണ് കേക്ക്ന്നെ എടക്കെടയ്ക്കങ്ങനെ കേക്കുന്നുണ്ട്.
അയ്ന്റെ ബഹളും അല്ല ഞാൻ അന്റെ വീട്ടിലേക്ക് വന്നിട്ടാള്ളത് അപ്പൊ ആടിം അന്റെ അനിയത്തിന്റെ മക്കളുണ്ട്. ഏച്ചീടെമോളല്ലേ ഒള്ളൂ അപ്പൊ ഭയങ്കര സൗ ആ ഇന്നലെ ലീവല്ലേ ഇന്നലെ വെള്ളിയാഴ്ച മുഹറത്തിന്റെ ലീവ്.
ആ ഞാൻ പക്ഷെ ഇന്ന് വെള്ളിയാന്നും പറഞ്ഞിരിക്കുവായിരുന്നു ഞാനത് ഓർത്തില്ല. ന്ന്ട്ട് യ്യിന്നെപ്പ വിളിച്ചപ്പഴാ അറിഞ്ഞി ഇന്ന് ശനിയാണെന്ന് ഞാ അപ്പോഴും ഇതുപോലെ ഒര് കൊച് കെടന്ന് ബഹളം കേട്ടപ്പോ ഞാൻ ചോയ്ച്ചു സ്കൂളിൽ പോയില്ലേന്ന്? അപ്പ പറഞ് ഇന്ന് സ്കൂളിൽ അവധിയാ ശനിയാന്ന് ഞാൻ അപ്പഴാ സത്യത്തിൽ നോക്കി
ണ്ട് യു, പി വിഭാഗത്തിനല്ലാംണ്ട് സ്കൂള് പക്ഷെങ്കില് എൽ, പി വിഭാഗത്തിനില്ല.
ആ അവർക്ക് സന്തോഷല്ലേ നമ്മളിപ്പ ബന്ധുക്കടെ വീട്ടിലോ അപ്പറതെ അമ്മടെ വീട്ടി ലൊക്കെ ചെല്ലുമ്പോ അവിടെ എല്ലാരും കൂടെ ആകുമ്പോ പിന്നെ പറയണ്ട ബഹളായിരിക്കും.
ആഹ് മൂന്നൂസം ലീവായോണ്ട് മക്കള് പറഞ് നമ്ക്ക് മൂന്ന് ദിവസം ലീവല്ലേ വീട്ടി
ഇനിയിപ്പ നാളെയും കൂടെ കഴിഞ്ഞ് നാളെ ഞായറ് പിന്നെ മറ്റന്നാ പോയാ മതിയല്ലേ.
ആഹ് ഹ് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോവും.
ആഹ് ഉം ഞങ്ങള് ഇവിടെ ഇപ്പ ഇവിടെ ഇവിടെ നിക്ക്ന്നെ എന്റെ വീട്ടി അച്ഛനും അമ്മയും അനിയനും ഉണ്ട് ഇവിടെ ഞാനും ചേട്ടനും കുഞ്ഞും അച്ഛനേ ഒള്ളൂ.
അച്ഛനേയൊള്ളൂ അമ്മയില്ലേ?
ഇല്ല അപ്പ അതുകൊണ്ട് നമ്മുക്ക് കുറച്ചൂടൊക്കെ പാടാ എല്ലാം ഒറ്റക്ക് നോക്കണ്ടേ ആ എല്ലാ ജോലിയും ചെയന്നോ ക്കണം അപ്പൊ പതുക്കെ പതുക്കെ എല്ലാം ചെയ്ത് പഠിച്ചതേ ഒള്ള്. ആഹ് കൊറച്ച് നാളായതേ ഒള്ളൂപ്പം. ആഹ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു കല്യാണം അപ്പം ഇപ്പ ഇപ്പ കുഞ്ഞായി. പ്പൊ അധികായില്ല അപ്പൊ നമ്മള് അത് കഴിഞ്ഞപ്പോ പിന്നെ വീട്ടിലൊക്കെ കുറേ നാള് നിന്ന്.
അപ്പം പ്രസവിച്ചട്ന്നപ്പോംമ്പോ വീട്ടിലച്ചനൊറ്റക്കേക്കു ലേ?
ഓ അമ്മയൊക്കെ ചെയ്തോളൂല്ലോ ആ ഇവിടെ അച്ഛൻ ചെയ്യുവാര്ന്ന്. പ്പൊ അച്ഛന് കാല് ചെറിയൊരു വേദനാം. പോലെ അപ്പൊ അങ്ങനെപ്പൊ അച്ഛൻ കൊയപ്പ ഞാ അങ്ങനെപ്പ അധികം ജയിപ്പിക്കാറില്ല ഞാൻ തന്നെ അങ്ങ് ചെയ് ഒന്നും അറിയത്തില്ലേലും ചെയ്ത് പഠിക്കും.
അതെ ആഹ് ഹാ.
യൂട്യൂബിലൊക്കെ നോക്കി ചെയ്ത് പഠിക്കും കുറെേ നാളാവുമ്പഴല്ലേ നമ്മള് ശരിയായി വര് ട്ടൊള്ളൂ ആദ്യൊക്കാണെങ്കി ഭയങ്കര പാടാ ആ. എല്ലാർക്കും പാട ആദ്യം ഞാൻ വന്നപ്പോ എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു പിന്നെപ്പ പ തുക്കെ ചെയ്ത് ചെയ്ത് ചെയ്ത്. പ്പൊ കൊർച്ചൊക്കെ അറിയാ.
അതെ അത് പഠിച്ചോള്ളും എല്ലാരും പഠി ച്ചല്ല വര്ന്നെ അല്ലാതെ അർഞ്ഞ് ചെയ്ത് പഠിക്കലല്ലേ.
കല്യാണം കഴിക്കുന്നേന്റെമ്മ അമ്മ പറഞ്ഞാര്ന്നു എല്ലാം പഠിച്ചി റ്റോണം അവിടെ ചെന്ന പാടായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പൊല്ല ഞാൻ അവിടെ ചെല്ലുമ്പോ ശരിയാക്കി കൊളാന്ന്.. ഇവിടെ വന്നപ്പോ ഒന്നും അറിയത്തില്ല പിന്നെ ചെയ്ത് പഠിച്ച് വരുന്നു.
പിന്ന പിന്നെ അമ്മ ഇല്ലാതൊണ്ട് ഭയങ്കര ഇത് തന്നെയയിരിക്കുംലേ അമ്മ ഇണ്ടെങ്കി സാരലേനി.
ആ അപ്പൊ കൊഴപ്പല്ലായിരുന്നു അ മ്മക്ക് അവടെ ആണെ പിന്നെ അമ്മടെ വീട്ടിലാണേ ഒന്നും ചെയ്യേണ്ട അവിടെ അമ്മ ചെയ്തോളൂ ഇപ്പഴും ഇപ്പ ഇപ്പ ഇവിടെ അവിടെല്ലാര്ന്നോ പ്രസവത്തിന്റെ ഇതെല്ലാം അവിടെല്ലാര്ന്നോ. അപ്പൊ പിന്നെ അവിടെന്ന് നമ്മളൊ ഒന്നും ചെയ്യേണ്ടല്ല ഫുള്ള് റെസ്റ്റ്
ചെയ്യണ്ടല്ലോ ആ അതുപോലെ
ആ റസ്റ്റല്ലാര്ന്നോ അപ്പ പിന്നെ അ മ്മക്ക് വല്ല്യ ഇത് വരത്തില്ല. പിന്നെ കൊഴപ്പൊന്നുമല്ലല്ലോ, വേറെ അമ്മ ഉണ്ടാക്കി വെക്കും നമ്മുക്ക് തിന്ന് ടീവികണോ അവിടെ- ഇരിക്കുക എന്തേല. ചെയ്താൽ മതി ഇവിടെ വരുമ്പോ- ഇവിടെ വരുമ്പോ കുഞ്ഞിനെ നോക്കണം ജോലി ചെയ്യണം. ആഹ. അതിന്റെ പാടുണ്ട് എന്തായാലും, ചെയ്തല്ലേ പറ്റത്തോള അങ്ങനെ. കുഞ്ഞേ.
ഉറങ്ങുവായിരുന്നോ.
ആഹ ഉറങ്ങങ്ന്ന്, ഞാൻ ഇപ്പോ ഉറക്കി വെച്ചതേ ഉള്ളൂ ഉറങ്ങി കുറ- ചേരെ ഉറങ്ങിക്ക കഴിഞ്ഞു ഇപ്പോ- കുളിപ്പിച്ച് കുറച്ച മുമ്പ് കുളിപ്പിച്ചേ- ഉള്ളു അവങ് ഉറങ്ങുന്നു.
അതെ കുളിച്ച പാല- കുറച്ചുണ്ടാവല്ലോ.
ആഹ് കുളിച്ച് കഴിഞ്ഞാൽ- എന്തായാലും ഒരു ഉറക്കമുണ്ട്.
ഉം ഉം.
അത് കഴിഞ്ഞ പിന്നെ- കളിക്കാനൊക്കെ തുടങ്ങത്തുള്ളൂ. എന്ത് ഭയങ്കര നിർബന്ധമായിരിക്കും ഉറക്കം, ഉറക്കം നല്ലോണം- കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബഹളമാണ് ഇവിടെ. റല്ലായിരുന്നു കൊറച്ചേര് അപ്പോ പിന്നെ കറണ്ട് പോയാൽ അവന് അന്നേരം എഴുന്നേക്കും. ഫാനല്ലേ ചൂടല്ലേ ഇപ്പോ ഭയങ്കര ചൂട്. ഇന്നലെ ഉണ്ടായിരുന്നു കൊറച്ച് ച്യേരം വൈകുന്നേ ഉച്ച വരൊക്കെ, മഴയ ഉണ്ടായിരുന്നു അത്യാവശ്യം ഇന്ന്.
ചറ മന്ന് നല്ല വെയില.
ഇവിടെ ഇപ്പ, ഇപ്പ ഇവിടെ വ വെയിലില്ല എന്നാലും, ചൂടുണ്ട് നല്ല മങ്ങി നി- ക്കുന്നു, മഴ കാണുമായിരിക്കും വൈകട്ട്.
ഇല്ല നമുക്ക് മങ്ങളേ ഇല്ല, അല്ല, നല്ല വെയിലാണ്.
ആഹ് ഇവിടെ മങ്ങി നിക്കി, ഇന്നലെ ചെറിയ മഴ, മഴയുണ്ട്.
തിങ്കളാഴ്ച മുതലെല്ലാം മഴ- വരുന്നന്ന് പറഞ്ഞായിരുന്നു. മഴ കൂടുംന്ന് പറയുന്നില്ല കുറെ- ദിവസമായി പറയാൻ തുടങ്ങീട്ട്. ഇതുവരെ മഴ കൂടിട്ടില്ല.
വെയില് കൂടുന്നുണ്ട് മഴ കൂടുന്നില്ല ഇതുവരെ.
വയില കൂടുന്നുള്ളു.
ഇവിടെപ്പ അങ്ങനെ ഇനി ഇപ്പ- ഇവിടെ മഴ കുറവായിരിക്കും എല്ലായിടത്തും. അവര് വെരും വരുംന്ന് പറഞ്ഞഞ്, ഇതി ഇപ്പ ജൂണി മഴ പെയ്യേണ്ടേ, ഇപ്പതാ ജൂലൈ ആവാറാ ഇതുവരെ-
മഴ ജൂണ് ഫസ്റ്റ്, ഫസ്റ്റ് ആ രണ്ടു ദിവസം അങ്ങനെ മഴ പെയ്ത്. പിന്നെ മഴ പെയ്തില്ലല്ലോ?
ആഹാ ഇവിടെ ഇന്നലെയാണ് അത്, അന്ന് പെയ്തിട്ട് പെയ്യുന്നത് ഇന്നലെ കൊറച്ചു നേരം.
മിഞന്ന് രാത്രി നല്ല മഴ പെയ്തിരുന്നു. മഴയല്ലാം ഏകദേശം ആയി- തുടങ്ങിയായിരിക്കുന്നു പെറ്റിയ നല്ല വന്ന്.
അത് പ്പോ അം ഇല്ലേ ഒരു, ഇല്ല. മഴ പെയ്യുമ്പത്തേക്ക് ഭയങ്കരായിട്ട് ചൂടാവും, ആഹാ ഉള്ളതിനെക്കാട്ടും ചൂടാവും, രണ്ടൂന്ന് ദിവസംക്കെ ങ്ങനെ അടി- പ്പിച്ച് ചെയ്താന്നെങ്കിൽ അങ് തണു-
എല്ലാ അതിലൊക്കെ ഒതുകിക്കോ ന്റെ സാഹിനാ. അഅങ്ങനെതന്നെ ഐഡിയ ഇല്ലാന്നാ തോ-
ഉം അതുകൊണ്ടങ്ങനെ നിക്കുന്നു. മഴ പെയ്താലെ എല്ലായിടത്തും, വെള്ളൊക്കെ കുറവാന്ന് പറയും.
ഉം നമുക്ക്‌ പിന്നെ അങ്ങ് വയറിന്റെ- ഇവിടെ വെള്ളം കുറവാ, അൻ്റെ വീട്ടില് അന്റെ വീട്ടിൽ, ന്റെ വീട്ടില് നല്ല വയൽക്കരയാണ്, പാടെല്ലാം ഹാ.
ആഹ് ഇവിടെ ഞങ്ങളടെ വീടീന്റെ ഇവിടെ, ഇവിടെ- ആ ഹസ്ബൻറിന്റെ വീട്ടില് തൊട്ടടുത്തൊരു കനാലൊക്കെ ഉണ്ട്, അതില് വെള്ളൊന്നും ഇല്ല ഇങ്ങനെ വല്ല തൊറ- വിടുമ്പോ മാത്രം വെള്ളം വരും, ഇപ്പം കൊറച്ച് വെള്ളം മഴ പെയ്യുമ്പോഴാന്ന് തോനുന്നു അത്. ൽക്കുന്നു അതിനിപ്പോ കൊതു- ആവും അങ്ങനെ എന്തേലും ആവും മിക്കവാറും.
ആഹാ ആഹാ വൃത്തിയാക്കുന്നത് അല്ലേ? ആഹാ ആഹാ തൊഴിലൊറപ്പ് പൊലെ എടുക്കുന്നേ കനാല്. തൊഴിലൊർപാര് വൃത്തിയാക്കുന്നതാ?
ആഹ് അവര് വരും, പക്ഷെ ഈവട്ടം അവര് വന്നില്ല. മൊത്തം കാട് കേറികിടക്കുന്നു. അത് കൊണ്ട്-
അതെ ആഹ് ആഹ് ആഹാ.
കെണറ്റി വെള്ളൊക്കെണ്ട് ഞങ്ങടെ വീട്ടീ പിന്നെ വെള്ളം ഉണ്ട് അങ്ങനെ വറ്റാറൊന്നൂല്ല അവടെ ഇതേപോലെന്നെ വയലും. അതൊക്കെ ഉണ്ട് ആഹ് അ-വലിയ അത്യാവശ്യം വലിയ ടവാ അവിടെ പിന്നെ വയ- ഉള്ളോണ്ടേ അവിട്ന്ന് ഊറ്റി വരും അങ്ങനെ- വെള്ളം ഉണ്ട് അവിടെ ഇവിടേം വെള്ളം ഉണ്ട്. എന്നാലും പറയാ ഒക്കത്തില്ല കൊറ നാളായി ഴിയുമ്പ- കേട്ടില്ല.
ങ് വീട്ടില്. ആഹ് ഹലോ
ആഹ് പറഞ്ഞോ
ആഹ് ഇങ്ങളെ വീട്ടില് വല്യാ കെണറ് ഞങ്ങള് സ്വന്തം വീട്ടില്
ആഹ് ഉണ്ട്
ഇല്ല
ഉം
നമ്മുടെടെല്ലാം വെള്ളം കുറവാ അന്റെ വീട്ടില് അന്റെ അ
വ്ടെ വെള്ളം ഉണ്ട് പക്ഷെ ചെല വീടുകളിലൊന്നും കാണത്തില്ലല്ലോ വെള്ളം ചൂടൊ അപ്പൊ പിന്നെ ആഹ് ഉം മഴ പെയ്താല് ഇനിയങ്ങോട്ട് ചൂടാവകുമ്പോ പിന്നെ വെള്ളം കൂടെ കുറഞ്ഞാ പിന്നെ ഒന്നും പറയൊ വെള്ളം കൂടെ ഉള്ളൂ ഇനി
പൊള്ളലായിരിക്കും നേരത്തെ കാലത്തെ വന്നിട്ടില്ല അതെന്നെ ആ ആ പിന്ന ഇത്രയും കൂടെയ്നു
അയ്യോ അകത്തിരിക്കാൻ പറ്റത്തില്ല പുറത്തിരിക്കാനും പറ്റത്തില്ല ഈ ഫുൾ ടൈം ഫാന് കറണ്ട് ബില്ലും കൂടുതല് എല്ലാം കൊണ്ടും ഇതാ എപ്പഴും ഫാന് ഇട്ടോണ്ടിരിക്കണം നമുക്ക് ഫാനാണെങ്കി കുഞ്ഞുങ്ങളൂടെ ക്കെ ഉള്ളത് കൊണ്ട് അവർക്കും ചൂടടിക്കാൻ ഒക്കത്തില്ല.
ആഹ്
അവര് ഫാ ഉം അമ്മക്കാണെങ്കി എന്തെങ്കിലുക്കെ ചെയ്ത് വീ ശിയെങ്കിലൊക്കെ ആവാ അവർക്ക്എന്തങ്കിലും ചെയ്യാൻ പറ്റോ. അവർക്ക് അപ്പഴും ഫാൻ വേണം ഫാൻ കറണ്ട് പോയാൽ പിന്നെ ഒറങ്ങത്തില്ല ബഹളായിരിക്കും ഭയങ്കര
അതെ അതെയതെ എല്ലാടത്തും അങ്ങനെ തന്നെ ഇവുടുത്തെ പിന്നെ എന്റെ മക്കള് പിന്നെ അ ചൂട് സമയത്തൊക്കെ കറണ്ട് പോയിട്ടേ കുട്ടി നെലത്തെ ടൈൽസ് -ടൈൽസിലാ വന്ന് കെടക്കല് നെൽത്ത്.
ആഹ് അവരാണെങ്കി പിന്നെ ഇച്ചിരൂടെ വളർന്നോൊണ്ട് കൊഴപ്പല്ലേ കൊ ചോച്ചക്ക ആമ്പോ നമ്മളെന്തോ ചെയ്യാന അവിടെ? ഉറങ്ങത്തില്ല വീട്ടിൽ അമ്മക്ക് തന്നെ ഉറങ്ങാൻ പറ്റത്തില്ല ചൂടുകാരണം
ഉം അങ്ങനെ ഒറങ്ങേല്ല കരച്ചിലും ആയിരിക്കും.
അപ്പൊ അവരുടെ അവസ്ഥയോ കുഞ്ഞുങ്ങടെ അവസ്ഥയോന്തൊ ആയിരിക്കും? ഹസ്ബന്റ് നാട്ടി തന്നെ ഉണ്ടോ?
ആഹ് ഇവിടെ നാട്ടിൽ തന്നെയന്ന് കല്ലന്റെ മണിയന്ന് കല് കലിന്റെ പണി
ആഹ് ആഹ് പ്പഎല്ലാരുംട അവരുടെ വീട്ടിലായോണ്ട് ഇനി അവിടെ അടിച്ചു പൊളിക്കു
ഇല്ല ഹസ്ബന്റ് വന്നിട്ടില്ല നമ്മളെ വന്നിട്ടുള്ളൂ ഞാനും മക്കളെ വന്നിട്ടുള്ളു അട പിന്നെ അമ്മ ഒറ്റക്കെള്ളു
നാളെ വരുവോ?
ഇല്ല കൂട്ടാനും വരൂല ഞാൻന്നെ ഒറ്റക്കെ പോണം ഞാൻ തന്നെ ഒറ്റ പോണം അടുത്തന്നല്ല കൊറച്ച് ദൂരോണ്ട് രണ്ട് ബസനല്ലാം വരണം.
ആഹ് ഞങ്ങക്ക് ഒരു ഒരു മണിക്കൂർ അത്ര ആഹ് നമു മുക്ക ത്രയ ഉണ്ട് ഒരു മണിക്കൂർ മുക്കാ മണിക്കൂർ അപ്പത്തേക്ക് എത്തും.
ആഹ് ഓക്കെ